ഹലോ കേക്കിണ്ടോ
ആഹ് കേക്കിൺ ആയ ഉട്ച്ചനായോ
ഇല്ലേ ചായ ഒന്നു കുടിക്കാനായിട്ടില്ല നമ്മളിപ്പോ ഒര് മൂന്നെ അയ്മ്പത്താറായില്ലേ മക്കളെര്മ്പോത്തിന്ന് നാലരാവും അപ്പഞ്ഞ് വെയ്നാരത്തിന്കെ എന്തേലൊക്കെണ്ടാക്കണെ ഇന്റെ ചെറ്യെ മോള് ഇവടെല്ല്യ ഓള് പിന്നെ ഇന്റെ വീ ട്ടിലാ അംഗൻവാടി പോവേണ്ട് മൂന്നര വയ്സ് ആയീണ് ആഹ് ഒറ്റക്കക്കെ നിക്കിണ്ട് ഇപ്പൊ അംഗൻവാടി പോലൊട്ത്ത്യാരെ ന്ന് ഞാനുവായിട്ട് അങ്ങനെങ്ങട്ട് പകലൊക്കെ ഇന്റെ വിട്ടെന്ന്യാണല്ലോ പിന്നെ അനിയത്ത്യാളൊക്കെ ഇണ്ടായിട്ട് ഇഷ്ടാണ് മേമാരൊക്കെഷ്ട ഇങ്ങനെ അവ്ടെ ഇരിക്കും ആരും ക ആഹ് അങ്ങനെക്കും കളിക്കാനൊന്നും അവ്ടെ ആരു ഇല്ല്യ പ്പം ആഹ് ഒടച് അട്ത്തെന്നെ ഇങ്ങനെ കാണൊന്നുല്ല ഇന്നാലും നല്ല് ദൂരോന്നുല്ല ബസ്സിലൊന്നും പോണ്ട അമ്മക്കൊരു നപ്പർപ്പ്യ ഒട്ടോർഷ ചാർജ് അത്രേളു ദൂരൊള്ളൂ
അപ്പൊ പിന്നെ കരഞ്ഞാലും വേഗം കൊട്ന്നു വിടാനൊക്കെ ആഹ്
കൊണ്ടന്നെരാനൊക്കെ ഇവടെ എളെച്ചമ്മാരൊ ഓല് ക്കെണ്ട് അപാരേലൊക്കെ പോയി കൊണ്ടോവും കൊണ്ടോരു ഒക്കെ ചെയ്യും ഉം പഷെ അങ്കനവാടീക്ക് ഇഞ്ഞ് പോവാൻ ചെല പ്പം മട്യാവ്വേയ് നല്ല ഊറ്റത്തിൽ പോവേയ്നി ഇഷ്ടായിരുന്നു പോവാനാക്ക്
വിരാന്ന് പോയി പാർത്ത് പോയാ പിന്നെ തൊര് എന്താ മടിള്ളന്നെല്ലെ ആഹ്
അയ്ന് ചെലെപ്പൊരു മടി വരും കാര്ണം അമ്മക്കായാലും അങ്ങനേണല്ലോ ചെയ്യോണ്ടിക്കിണ കാര്യം പിന്നെ ഒന്ന് മടി വന്നാ പിന്നെ പിന്നെ ചെയ്യാം പിന്നെ ചെയ്യാന്നിള്ളൊരു ഇതേക്കാരം ആഹ് ആഹ് തന്നെ മടി വരും ഇഞ് വരാതെക്കെട്ടെ ഏതായ്ലും
ആഹ്
ഉം വെയ്ന്നേരഞ്ഞ് ചായക്കടി ഇണ്ടാക്കോ എന്തെങ്കിലൊക്കെ?
ആഹ് എന്താ ഞാന് ചക്കണ്ട് അപ്പൊ അത് ചക്ക കൊറച്ച് വറക്കണം
അയ് ശെരി പച്ചച്ചക്കണ്ട് ഇപ്പള്? ഏഹ് പച്ചച്ചക്ക കിട്ടിണ്ട്ലേ ആഹ് അത് ശരി ഇവടൊന്നുല്ലടാ ഇവിടെപ്പൊ ഞാ രണ്ടീസന്നോക്ക്യെ പയഞ്ചക്കണ്ടല്ലോ അമ്മളെ പയഞ്ചക്കാ അത് കൊ ഈ കൊല്ലം കിട്ടീട്ടെന്നെ ഇല്ലേനി കിട്ട്യേതൊക്കെ നല്ല വരിക്ക ചക്കേനി അപ്പൊ നല്ല മധിരുണ്ടേനി അപ്പൊ അത് കൊറച്ച് തിന്ന് പച്ചച്ചക്ക ങ് വിചാരിച്ചു നമ്മള് ഉരുളക്കെങ്ങൊക്ക പൊരിക്കുന്ന പോലെ പൊരി
ആഹ് പൊരിക്കാം ആഹ് ഞാനപ്പോങ്ങനെ ആഹ് അല്ല രസാ മറ്റേ നമ്മള് പൂളന്റെ ചിപ്സ് ഒക്കെ തിന്നൂലേ
ആ അതെ അതേപോലെ പക്ഷെ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റൂല ആ ഒരു രീതിക്ക് ക്രിസ് റ്റായിട്ട് കിട്ടണം
ചില ചിലത് കിട്ടുള്ളൂ ചില ഓരോ ചക്കേള് ആഹ് ഇനി എങ്ങനെയാണാവോ ഞ അരിനട്ട് ങ്ങനെ
ആദ്യായിട്ട്ണ്ടാക്ക്കാ
എന്റെ വീട്ടില്മ്മക്കെ ഉണ്ടാക്കലുണ്ട് ഞാൻ ആദ്യായിട്ടെന്നെയാണ്
ആണ്ടാക്ക് ആദൃച്ച് തോന്നണത് എന്ത ഉപ്പോ ഇതൊക്കെ ഇട്ട് തിരുമ്പി വെക്കണം തോന്നണ്ണ്ട്
ആഹ് ആഹ മഞ്ഞപ്പൊടിയൊക്കെ ആഹ് മഞ്ഞപ്പൊടി ഇട്ട് കുഴച്ച് വെക്കാ പിന്നെ നമ്മള് എണ്ണ പൊരിക്കണ സമയത്ത് അയിക്ക് കൊറച്ച് ഉപ്പൊ അങ്ങനെന്തേലൂടാ ആ എണ്ണേക്കാ തോന്നു
ആ നല്ല എണ്ണ വാണം ങ്ങ്ട്ട് വറുത്ത് ഇങ്ങട്ട് എടുക്കണ്ടേ ആ അതാണ്
ആ എന്റെപ്പം ഞാൻ ങ്ങനെ മുയ്മനും അരിയണം
ആ് പിന്നെ കയിക്കുമ്പോ എന്താറിയോ ആ എണ്ണങ്ങോട് കുടിക്കാതെ അതായത് ഞാൻ കയി ണത് വയനാടിൽ ഉണ്ടല്ലോ വയനാടിന്റെ പിന്നെ ഹസ് ബൻ്റിൻ്റെ ഒരു ചങ്ങായി ഉണ്ടായിരുന്നു ആൾക്ക് ഇങ്ങെനെ ഫർ ഒരു പരിപാടി അപ്പൊ ഒരു ഫ്രണ്ട്ണ്ടായിനി അപ്പൊ ആള്ങ്ങനെ നാട്ടി വരു മ്പൊ അങ്ങനെ മാസത്തിലൊക്കെ അങ്ങനൊക്കെ പോകുവല്ലേ നി ഇവിടെ ഞങ്ങള മപ്പനി പണി അപ്പൊ ആള് അവിടുന്ന് വരുമ്പ നല്ല രസത്തിൽ ഓരവിടെ ഉണ്ടാക്കണം തോന്നുന്നുണ്ട് ഇങ്ങനെ കുറേ കൃഷികളൊക്കെ ചെയ്യ്ണ ആൾക്കാരാണ് വയനാട് അങ്ങനെയാണല്ലോ ഇല്ലോൽക്കൊരു കൃഷിനോടൊക്കെന്നു കൂടി താല്പര്യുള്ള സ്ഥലാണല്ലോ അവിടെ ആ അപ്പൊ ഇവര ര് ന്ത വീട്ടിലിണ്ടാക്കിയ ചക്ക ഇങ്ങനെ നൈസായിട്ട് എരിഞ്ഞിട്ട് വറുത്തു കൊന്നിട്ടുണ്ടായിരുന്ന് അത്യാവശ്യം നല്ല സാധനം ഇണ്ടായിനി ഞാന് ഇമ്മാക്കൊക്കെ കൊടുത്തയച്ചിനി അപ്പൊ അത് തിന്ന്പ നമ്മൾ നിങ്ങള് പറഞ്ഞ മായിരിക്ക് ഈ ചിപ്സ് ഒക്കെ നമ്മൾ കഴിക്ക ക്കൂല്ലോ ആ ഒരു മധുരം ഉപ്പും പുളിയും ഒക്കെ കൂടെള്ളൊരു ടേസ്റ്റ് അപ്പൊ ഞാനത് ചക്കപ്പൊരി ആണ്ന്ന് പറഞ്ഞപ്പോ ഞാനതിശയിച്ചീനി ആ ശരിയാ നല്ല രസുണ്ട് ചക്കപ്പൊരി ആഹ അതന്നെ അതന്നെ ഞമ്മളൊക്കെ ഞാനൊക്കെ ഇവിടെന്തറിയോ? ഹേ ചക്കക്കൂട്ടാ നൊക്കെ ഞങ്ങളൊക്കെ തിന്നല് ചക്കണ്ട് ചക്ക നല്ലോ കിട്ടും പക്ഷെ നമ്മള് ന്താ ചക്ക കൂട്ടാന് അല്ലെങ്കിൽ നല്ല ചക്കയും ഇറച്ചിട്ടാണ്ട് അല്ലെങ്കിൽ പിന്നെ ഇപ്പ എന്താ ച ക്കനോട് പിന്നെ പഴുത്തത് തിന്നാന്നല്ലാതെ അങ്ങനെ ചക്കനോട് വേറെ വെറൈറ്റി ഒന്നുമല്ല ഇപ്പൊ ചക്കപ്പൊരി അതെ പഴം പൊരി ഉണ്ടാക്കുന്ന പോലെ ണ്ടാക്കണല്ലോ ചക്കനോട്
എണ്ട് മാവില് മുക്കി പൊരിച്ചുണ്ടാവും ആഹ് അങ്ങനെയൊക്കെ ആ അപ്പ് പിന്നെ ചക്കപ്പം ആഹ് ചക്കട കൊറേ ഉണ്ട് ഇപ്പോ ചക്കപ്പം അത് നമ്മെ പൊടിയിട്ട് മിക്സിൽ ഇട്ട് ഇതാക്കിട്ട് പിന്നെ ആവിക്ക് വേവിക്ക അങ്ങനെക്ക തോന്നുന്നു
അങ്ങനെന്നല്ലേ ആഹ് അതന്നെ അയാത് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താ ഇഷ്ടംപോലെ സാധനങ്ങൾ ഉണ്ടാവും ഉണ്ടാക്കണ പിന്നെ കേടില്ലാത്ത സാധനമാണല്ലോ അതിപ്പൊ എന്താറിയോ ച ചക്ക കേടില്ല പക്ഷെ എണ്ണലിട്ട് പൊരിക്കുമ്പോ ഇപ്പൊ കേടുള്ള സാധനത്തിൽ ഇട്ടാണ്ടാണ് ഇപ്പൊ ഉണ്ടാക്കിയെടുക്കണത് മനസ്സിലായോ ചക്കന്ന് പറഞ്ഞാൽ ക്യാൻസറിനും പലേ അസുഖൾക്കും നല്ലതല്ലേ അത് പിന്നെ എണ്ണലിട്ട് പൊരിച്ചാ അതൊക്കെ തീരും
ചക്ക തിന്നാ പിന്നെ എന്താ പേടിയച്ചാൽ ഗ്യാസരും ഗ്യാസാവും ചക്ക കുരും
ആ അതന്നെ ആ ചക്കക്കുരു പപ്പ- ഉപ്പൊകെയിട്ട് വെച്ചാൽ നല്ല ടേസ്റ്റ് ആണ് പക്ഷേ ഗ്യാസിന്റെതുകൊണ്ട് ചിലപ്പോ
ഗ്യാസാണ് എനക്ക്ങ്ങനെയാണ് ഇഷ്ടാണ് തിന്നാന് പക്ഷെ പേടിയാണ് പോത്തിനങ്ങനെ ഒരു ഗ്യാസിന്റെ ഇത്ങ്ങനെ വരും വയറിനൊക്കെ ഒരു ആഹ് എനക്ക് എന്താ പൂളി- ചക്കിങ് തിന്നാലേ അപ്പൊ ഒരു ഭയങ്കര ഒരു
ഇണ്ടല്ലേ ആഹ് ഗ്യാസിന്റെ പ്രശ്നോളാർക്ക് അതൊന്നും പറ്റൂല ഈ പൂളാ തൊടും എടുത്ത് കൂടെ പോവാൻ പറ്റൂല്ല ആതാ ഇത് ഗ്യാസിന്റെ പ്രശ്നലോ ഒള്ളവർക്ക് ഭയങ്കര ഗ്യാസ്ക്കര പിന്ന ആഹ നല്ല രസ ആതൊക്കെ ഈ ആദ്യ മഴത്തൊക്കെ ഉണ്ടല്ലോ ഈ വൈകുന്നേരൊക്കെ കട്ടൻചായക്കും പിന്നെ അതൊക്കെ ഇറച്ചിയല്ലെ നല്ല മീൻകറിന്നെ ഉണ്ടായ മതി നല്ല രസ ആഹ് നല്ലത അങ്ങനെ തി ആഹ് അത തന്നെ ഇപ്പൊവിടെ ചക്കന്നെ വണുന്നില്ല ചക്ക കുറച്ച് കാവുത്ത് കുറച്ച് ചേമ്പത്ത് കൊറച്ച് കറമൂസ ഇങ്ങനെ എല്ലാ നമ്മടെ അടുത്തുള്ള അത്യാവശ്യമുള്ള നല്ല പച്ചക്കറികൾക്കെ ഇട്ടാണ്ട് നല്ല പച്ചമുളക് ചീന്തീട്ട് തേങ്ങര അല്ലെങ്കിൽ വറവ ഇടൊക്കെ ചെയ്താ തന്നെ നല്ലൊരു ടേസ്റ്റ് ആഹ്
ആഹ് എങ്ങനെ തിനാല് രസുള്ള സാധനങ്ങളാണോ അതൊക്കെ
ഇ ഈ ചക്ക് നന്നാക്കാൻ ഒരു മടി ആഹ് ചാ നന്നാക്കളൊര മടി അതിന്റെ വെ വെളഞ്ഞീരന്നൊക്കെ കൈമലാവും ഞാനൊന്ന അങ്ങത്തെ പണി എല്ലാടു ഉമ്മച്ചി ഇങ്ങനെ ഉണ്ടാക്കും അട ആയാല് ഇഷ്ടാ ഉം അതന്നെ
അന്നനെ ഒറ്റക്കായയതുകൊണ്ട് ഇപ്പോ എല്ലാം പഠിച്ചു അഹ് പിന്നെ ഞമ്മക്ക് തിന്നണ്ടേ അഹ്
ആഹ് അത് അതന്നെ അതിനിപ്പോ ആരും ഉണ്ടാക്കിരല്ലല്ലോ എന്നാലും നമുക്ക് നമ്മള് ഇഷ്‌ടത്തിനുസരിച്ച് ഇന്നിപ്പോ വാണ്ടന്ന് വച്ച നാളെ ഉണ്ടാക്കാം അങ്ങനൊക്കെ നമ്മള് അവോട് മാറ്റി ചെയ്യാം അതിനൊന്നും പ്രശ്നം ഉണ്ടാവില്ല അത് തന്നെ നമ്മളെ ഇഷ്ടത്തിന് അനുസരിച്ച് ചെയ്യാം ആഹ് ഒരു പറയൊന്നില്ല പിന്നെ നമ്മള
പി ഇവിടെന്റെ ആഹ് ഭർത്താവിനൊന്നും വല്യ ഇഷ്ടല്ല ചക്ക കൂട്ടാന് പൈയ്ത്തത് ഇഷ്ടാണ് എനിക്കും പിന്നെ ഇവിടുത്തെ ഉമ്മാക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഉമ്മീ ഞാനും
ആഹ് ഇ ഇവിടെ നേരെ തലരിച്ചു എനിക്കിഷ്ടാണ് പക്ഷെ ഞാൻ അങ്ങനെങ്ങോട്ട്ണ്ടാക്കിലൊക്കെ തിന്നുന്നന്നല്ല അതെ എന്റെ ഭർത്താവിന് ഇഷ്ട ഇവിടെ കൊണ്ടന്നാ ആഹ് അറിയിൻ വലിയൊരു താല്പര്യൽ ഇത് വെട്ടി നന്നാക്കണ് എന്നിട്ട് ചോള എരിഞ്ഞ് തെരും ഇന്ന് ഉണ്ടാക്കി തന്നാൽ മതിയറിയ എത്രക്കും ഇഷ്ടാ പിന്നെ ചെത്തിയൊക്കെ തരും ആ കാരണം മീൻ കറി ഇന്തൊക്കെ ഉണ്ടായാലലൊക്കെ നല്ല ഇഷ്ട ചക്ക അങ്ങനെ പച്ചക്കെ തിന്നു ചക്കക്കുരു ആയാലും ചെലപ്പോന്നൊക്കേന്നെ മര ത്തിമ്മല് ചെർതേക്കാരട്ടോ. അത്വരേ പർച്ചിട്ടയിന്റെ പൂതിയോണ്ട് പർച്ചിട്ടരും. ഇതിനോട് ഇജെന്തെങ്കിലൊന്ന് കാട്ടിണ്ടാക്കിയോണ്ടോന്നർഞ്ഞാണ്ട്
ആഹ് ഇങ്ങക്ക് സബ്
ആഹ് ആഹ് അത് ഇതിങ്ങനെ ചക്കമരം ഒന്നൊക്കണ്ട് പിന്നെ അതേമാരിക്ക് ഞാൻ പറഞ്ഞില്ലേ കർമൂസ അങ്ങൻത്തൊക്കെള്ളു അല്ലാ കൂടുതലായിട്ട് ഇങ്ങനെ ഇണ്ടാക്കൊന്നുല്ല പിന്നെ ചെലേപ്പൊക്കെ ഞമ്മള് ഈ കുടുംബശ്രീന്റെ ഇതിന്നൊക്കെ കിട്ടുവല്ലോ ഇങ്ങനെ ചെറിയ വിത്തുകളൊക്കെ അതൊക്കെ ട്ടുമ്പോന്ന് ചെർ ജസ്റ്റോന്ന് പാകീ ഇടും. അത്ണ്ടാവണണ്ടാവും അങ്ങനെയൊക്കെ. അല്ലാതെ അയിനായിട്ടങ്ങനെ നോ ക്കൊന്നൂല്ല. അങ്ങനൊരു താല്പര്യം കൃഷിനോട് ഇല്ല.
ആഹ്.
ഉം അവിടെ തൊടൂല് ഇണ്ടാണേണെങ്കി ഇണ്ടെങ്കിൽ ഇണ്ടാക്കുംന്നല്ലാതെ
നിക്കുന്നുണ്ടോ
ഞാനങ്ങനെപ്പോ ട്യൂഷൻ എടുക്ക്ണ്ട് കുട്ടികൾക്ക് പിന്നെ പഠിക്കാനാ ട്ട് പിന്നെ ഒന്നും പോയിട്ടൊന്നൂല്ല. കുട്ടികൾക്ക് പിന്നെ ഞാ ഒരു അക്കാദമിനി കീഴിലായിട്ട് ട്യൂഷൻ എടുക്ക്ണ്ട് അത് പിന്നെ വെക്കേ ക്കായപ്പോ അത്യാവശ്യം നല്ല കുട്ടികള്ണ്ടായിനി വെക്കേഷനിൽപ്പോ ഒരുപാട് ഇപ്പൊ പാരൻസ് മക്കക്ക് എത്രത്തോളം എഡ്യൂക്കേഷൻസ് കൊടുക്കാൻ പറ്റൊ അങ്ങനെ കൊടുക്കൻ ശ്രമിക്ക്ണ പാരന്റ്സല്ലേപ്പൊ കൂടു അപ്പൊ പിന്നെ അങ്ങനെ അത് ചെയ്യും കുട്ടികൾക്ക്ടുത്തൊടുക്കും ബെയസും പിന്നെ ഒന്ന് രണ്ട് ക്ലാസ് ഒക്കെ എടുത്തോടുക്കൂ ആഹ് അങ്ങനെ അത് പിന്നെ ഒരു മണിക്കൂറേണ്ടാവുള്ളൂ ഒരു ദിവസം ഇപ്പം ഒരു മണിക്കൂർ ക്ലാസ് ന്നാലും ഞമ്മക്ക് മാസം എന്തങ്കിലൊക്കൊന്ന് ഇണ്ടാവും
ആഹ് ആഹ്
അത് ഫീസ് അഞ്ഞൂറാണേ മാസം അഞ്ഞൂറാണ് ഒരു കുട്ടിക്ക് അയിനിപ്പോ ബേസ ല്ലെങ്കിലും ഇനിയിപ്പോ മദ്രസാ ട്യൂഷനായാലും ഇസ്കൂൾ ട്യൂഷനായാലും അ ഒക്കെ ആയാലും അഞ്ഞൂറ് രൂപ ഫീസ് ഉം അഞ്ഞൂറ് രൂപഫീസ് ഓ ഒരു മണിക്കൂറ് ക്ലാസ്ണ്ടാവും സൺഡേ നമുക്ക് ലീവ്ണ്ടാവും
താരതമ്യം ഓല് ഞമ്മക്ക് എന്താ കുട്ടിയേൾ
ആ അത് ഞമ്മക്ക് ആ അതെയതെ അതായത് പിന്നെ ഒര കടമയാണ് സ്ത്രീകൾക്ക് മാത്രള്ളൊരു സ്ഥാപനാണേ അപ്പൊ അതില് പിന്നെ ഞമ്മള് ജോയിൻ ചെയ്യാ പിന്നെ അയ്നൻസ്ള്ള അയ്ല്ള്ള കാര്യങ്ങളൊക്കെഓര് പറഞ്ഞരും മിറ്റിംഗ്ണ്ടാവും. എന്നിട്ട് നമ്മളതില് ജോയിൻ ചെയ്യ എന്നിട്ട് പിന്നെ നമുക്ക് ക്ലാസ് നമ്മളെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നമ്മക്ക് ക്ലാസ്സ് തരും ഇനിപ്പൊരു ബി എ ഡ് ഇതൊക്കെട്ത്തൊരാളണന്ന്ണ്ടെങ്കി നമുക്ക് വലിയ വലിയ ക്ലസ് സി ബി എസ് ഇ കുട്ടികളക്കെ ഞമ്മക്ക് പഠപ്പിച്ചെടുക്കാൻ പറ്റും
ഇങ്ങക്ക് ഡിഗ്രിയൊക്കെണ്ടോ
ഇല്ലേയ് ഞാന് പ്ലസ് ടു കഴിഞ്ഞു പിന്നെ ഞാന് എം ടിടി സി ഇട്ത്ത് പഠിച്ചു അങ്ങനെ അതാ പിന്നെ അനോട് വല്ല്യോരു പാഷൻ ഇണ്ടോച്ച ഉണ്ട് പക്ഷെ അത് പഠിച്ചും ചെയ്ത് അങ്ങനെ ആഹ് പഠിച്ച് ഇംഗ്ലീഷ് ഇഷ്ടണ്ടോയ്ച്ച ഇഷ്ടണ്ടാണ് കുട്ടികളോടൊക്കെ നല്ല രീതിക്ക് നിക്കാഷ്ട പക്ഷെ കൊറേയങ്ങ്ട് പി ടി സില് കൊറെ കണ്ടമാനം പഠിക്കാണ്ടാവോല്ലോ എന്ന
ആഹ് പിന്നെ എത്രങ്ങാനും എഴുതാനൊക്കെണ്ടാവും ഞാനൊക്കെ കൊറെ എഴുതി കൊടുത്ത്ക്ക്ണ് അയൽവാസീയേളൊക്കെയ് ഇണ്ടായീന്ന സമയത്ത് ഞാന് ഓല് ഇങ്ങനെ പറീം ഒന്നെഴ്തിതരോയ്ച്ചും അപ്പോ ഞാനിങ്ങനെ ന്ത്‌ ഹാണ്ട്രൈറ്റിങ്ങായാലും കൊഴപ്പല്ലേന്നു ഓൽക്കെയ്തി കിട്ടിയാമതീ
ആഹ് പക്ഷെ പിന്നെ ഇതൊക്കെ നമ്മള് പഠി ടിച്ച് പി എസ് സി ഒക്ക എഴുതി കഴിഞ്ഞാല് ഒരു ഗവൺമെന്റില് നമുക്ക് കിട്ടി കഴിഞ്ഞാ നമ്മക്ക് ലൈഫ് ലോങ്ങൊരു പണിയായി ജോബായി ഇനീപ്പൊ നമ്മള് ആഹ് ഒരു ടൈമില് നമ്മക്ക് വെറുത ഇരിക്കാണെങ്കിൽ നമ്മളക്കൗണ്ടിലേക്ക് ക്യാഷ് കേറും അതാണ് ഇതിനൊക്കൊര്ത് പഠിച്ചു കഴിഞ്ഞാല് ന കിട്ടും. ഗവൺമെന്റ് ജോലിക്കുള്ളരി ഇതാണ് പി എസ് സിക്ക് എഴുതിയാ നമുക്ക് കിട്ടണം കിട്ടണം നമ്മക്ക് അതാണ് അതക്ക നമ്മള് ലക്ക് ആണ്
അതുപോലെ ഞങ്ങള് ഇപ്പ എന്റെ വീടിന്റെ അടുത്തുള്ളത് ഞങ്ങടെ മലപ്പുറ ജില്ലയിലായാലും അവിടെ ചേച്ചിക്ക് കിട്ടിയത് കാസർഗോഡാണ് അപ്പൊ എൽ പിയില് പി എസ് സിൽ കിട്ടിയിട്ടുണ്ട് അപ്പൊ അവര് അവിടെ പോയി ജോയിൻ ചെയ്യണം എന്നാലേള്ളൂ
അതെ അങ്ങനെ ചെയ്യണം അങ്ങനെ കിട്ടണതുണ്ട് പിന്നെ നമുക്ക് മാറ്റി കൊടുക്ക പറ്റുമല്ലോ അത് അല്ലേ പിന്നെടുത്തതില് മാറി അങ്ങനൊക്കെ ഉണ്ട് തോന്നുന്നു
ചെന്ന് ജോയിൻ ചെയ്തിട്ട് പിന്നെ അവിടെ ഒരു കുറച്ച് പഠിപ്പിക്കുക അങ്ങനൊക്കെ കഴിഞ്ഞി
ആ അങ്ങനെയൊക്കെണ്ട് ആ അതെ ആ കൊറച്ച് പഠിപ്പിച്ചിട്ട് പിന്നെ അതെങ്ങനെ ഇപ്പൊ ഇത് കിട്ടാന്ന് പറയില്ല നമ്മള് ട്രൻസ്ഫർ കിട്ടാന്ന് പറയില്ല അതായത് ട്രാൻസ്ഫർ കിട്ടാട്ട് നമുക്ക് മാറാ ഒക്കെ ചെയ്യാം അപ്പൊ ഇന്റെ ഒരു മൂത്തമ്മന്റെ മോളുണ്ട് അവള് ഇങ്ങനെ എത്രോ കല്യാണം കഴിഞ്ഞത് അന്നേരം പഠിച്ചതാ പിന്നെ നല്ല സപ്പോർട്ടാനി പഠിക്കാന് ചെറിയ മക്കളൊക്കെയന് എന്നിട്ട് ഇപ്പ ആൾ എഴുതി ഇപ്പൊ ഇ നല്ല നമ്മള് അടുത്തന്നെ തെട്ടടുത്ത് തന്നെ ആക്ക് കിട്ടി ഇപ്പ എൽപീസ് സ്കൂള് ടീച്ചർ ആണ് അപ്പം അങ്ങനെ ഇപ്പ നമ്മള് എത്ര ഹാർഡ് വർക്ക് ചെയ്യണം അ
ആ അതിനനുസരിച്ചുള്ള റിസൾട്ട് ഉണ്ടാവും കിട്ടാലും നല്ല ഒരു തന്നെയുള്ള ആ ശരി ആ ശരി
ഓക്കേ ഓക്കേ.